ആഹ് കേൾക്
ആഹ് കേൾക്ക്ണ്ട്.
ഉം ഇവടെ അടു ചായ കുടി പക്ഷെ ഞാൻ കുടിച്ചു. മക്കളൊന്നും എണ്ണിറ്റിട്ടേ ഇല്ല. പിന്നെ അവരെണ്ണിറ്റിട്ട് വേണം കൂടി കണെങ്കി ഓരൊക്കെ ആ വിക്കാണെങ്കി രാവിലെ നേർത്തന്നെ ചായ കിട്ടണം ഏ ഏ രാവിലെ രാവിലത്തെ നേരത്തെ കിട്ടണം ബാക്കിയൊക്കെ പിന്നെ എപ്പ കിട്ടിയാലും കുഴപ്പില്ല രാവിലത്തെ നേരത്തെ കഴിക്കാഞ്ഞാ ഒരു തലക്കൊക്കെ ഒരു വേദനയും ഒരു മാതിരി ഒരു ഇതാണ് അപ്പൊ രാവിലെ നേർത്തെ കുടികും പറയൊക്കെ ആകുമ്പോ തന്നെ ഞാൻ ചായ കുടിക്കും എന്റെ വീട്ടില്ലൊക്കെ പോയാല് ഓല് അവിടെ ആ എട്ട് മണിയൊക്കെ ആവും ഒരു ചായക്കെ കുടിക്കണഗില് എന്നിട്ട് അവിടെ ചെല്ലുമ്പോ പിന്നെ രാവിലെ ഒരു ചായയും മിന്തെങ്കില്ലൊക്കെ ഒരു ബേക്കറിയോ എന്തെങ്കിലൊക്കെ കിട്ടിയാൽ മതിയായിരിക്കും പിന്നെ എട്ടണിയ ആകുമ്പോത്തന് ച കാടിയൊക്കെ ഉണ്ടാ ഒക്കാ മതി ഇക്കാണെങ്കിൽ രാവിലെ തന്നെ പിന്നെ ഇവിടെ അടുത്ത് മ മരം മുറി
പിന്നെ ഉം കുടിച്ചാ പിന്നെ നമ്മക്കൊരു പണിക്കും
ആ ആ പാത്രം കഴകലും ഒക്കെ രാവിലെ തന്നെയാണ് കഴിഞ്ഞാലേ ആ ഒരു സുഖാണ് ഉം
ഇപ്പ ആരും ഇല്ലല്ലേ പോയത് പിന്നെ ഇനി ആരും ഉണ്ടാവില്ല
സ്കൂൾ തുറന്നപ്പോൾ പിന്നെ ആരും ഉണ്ടാവില്ല സ്കൂളിൽ തുറന്നെ പിന്നെ ആരു പോയാ പിന്നെ ഒറ്റക്കാണ്
ഉം കള്ളം പൂട്ടാൻ നേരം
ഇവിടെ അടുത്തുള്ളോർ പറയും ഏ എന്താണ് കുട്ടികളെ ഇതും പിന്നെ അമ്മളം ഒച്ചും ഒക്കെപ്പാടായിട്ട് ഒരുങ്ങ പറ ഞങ്ങളിവിടെ ഇല്ലെങ്കിൽ ഞങ്ങള് ഒക്കെ പോവാന്നാക്കില്ല് ഓല് പറയും നിങ്ങള് അവിടെ ഇല്ലേ വേ അറിയും കാരണം ഞമ്മള് വെച്ച് കുട്ടികളെ വെച്ച് അങ്ങനെയാണ് ഓല് എന്തെങ്കിലും എടുക്കുമ്പോ നമ്മുക്ക് ദേഷ്യംവരും
ആ എന്റെ പേര അങ്ങനെയാണ് അവിടെള്ളോടെ അറിയ അസി വന്നാ എളപ്പ അറിയോ പ്പെന്താ ഞാൻ പറ ഇങ്ങനെ വിളിക്കൂല
ആഹ് ആഹ് ആഹ് അതന്നെ
അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവര് ആ ഒ രണ്ടും കൊണ്ടും പോയാ നമക്ക് പേടിയല്ലോ
പേടിയണ ആ അതന്നെയാണ് പിന്നെ ഞ ഇനിയിപ്പോ പോയല് എന്താന്നാ വീട് വീട്ടില കുളക്കെ കണ്ടിട്ടോ നടുവനായി ക് പോവാ വെള്ളത്തി ത്തി ചാടാൻ പോവാ നമുക്ക് പേടിയല്ലേ ഈ വെള്ളത്തില പോകുമ്പോ കുട്ടികള് പോകുമ്പോ പേടിയല്ലേ ഞാൻ
അറിയോ നീന്താനൊക്കെ
ഉ ഏ ആ നീന്താനൊക്കെ അറിയാം പക്ഷെ ന്നാലും ക്ക് ഒരു പേടിയാണ് കുറെേ വള്ളംക്കെ ഉണ്ടാവുമ്പളേ ഒരു പേടിയാണ് ഞാൻ അങ്ങനെ എപ്പോഴും പറയും അടക്ക് പോകുമ്പോ ഇവർക്ക് അങ്ങോട്ട് പോണേ ഒഴിവ് കിട്ടിയന്ന് ഇന്നലെ തുടങ്ങീക്കണ് പോവല്ലേ പോവല്ലേ പറഞ്ഞിട്ട് ക്കണെ
ഉ ശ കൊറെേ ദൂരംണ്ട് പിടുന്ന അങ്ങത്ത്
ഇല്ല കൊറൊന്നുമല്ല കുറച്ചള്ളൂ വലിയ ദൂരൊന്നുമല്ല എന്നാല പോണെങ്കിൽ നമ്മൾ ഓ ട്ടൊക്കെ വിളിച്ച് പോകണെങ്കില് ഭയങ്കര ചെലവാണ് അപ്പൊ പിന്നെ അങ്ങനെ പോവൂല ആ അങ്ങനെ തന്നെയ ആഹ അത് നടക്കൂല ഒരു അതിനൊക്കെ പോകുമ്പോ പിന്ന മദ്രസ ഉണ്ടാകും ഓത്ത് സ്കൂളില്ലെങ്കിലും മദ്രസ് സ്ണ്ടല്ലോ? ആകൊരു മദ്രസ് ല്ലാത്തൊരു വെള്ളിയാഴ്ച മാത്രൊള്ളൂ. പിന്നെ ഇന്നലല്ലേ ഞ്ഞുട്ടോ ഇന്നലെ പിന്നെ ഇവിടെ റേയ്ഞ്ചാരുന്നു മദ്രസില്, അത്കൊണ്ട് അതിന്നലല്ലേ ഇനി മദ്രസ്
എത്ര ഉം പിന്നെ ദൂരെല്ലണ്ടെങ്കില് നമുക്ക് വാണ്ടും കൊണ്ടും കെത്തി കൊത്തി ഇതൊക്കെ ഒറേലാക്കി പൊടിച്ച് പോയി വരും പൊതി അവിടെ പോയി ന്ന് രണ്ട് വർത്താനം പറഞ്ഞപ്പോത്തിനും ഞാൻ പോവാൻ നേരായി.
പോരാനു ആയി, അതന്നെയാണ്ള്ളത്.
കൊറച്ചേരം നിക്കാന്ന്‌ണ്ടെങ്കി പിന്നെ അവിടന്ന് ഇവിടെ വന്നപ്പ പിന്നെ ഇവിടെ പണിയാണെയ്ക്കാരം.
ആഹ് ശരിയാണ്. എല്ലാം എടുത്തച്ച് പോയതെ രണ്ടാ തന്നെ ഇവിടെ വര്മ്പണ്ടാവും ആകെ പൊടിയും ഒക് ക്കെ പിന്നെ ഇപ്പൊ പ്രത്യേകിച്ചിട്ടുവാ ഇപ്പ ഈ കറന്റൊക്കെ പോ ഇങ്ങനെ ഇട് ഇടിമിന്നലും ഇടി വെട്ടലൊക്കെ ആവുമ്പോ അങ്ങനെ ആഹ് ബ്രേക്കറ് താന്നീണ്ടാവും ഉം പിന്നെ ഫ്രിഡ്ജൊക്കെ ഓഫായിണ്ടാകും നമ്മളെന്തെ സ് സാധനൊക്കെ വെച്ച് പോയിണെങ്കില് ഒക്കെ ക്കെ എടങ്ങേറാണ്.
ഞാൻ ന്നിട്ട് എടക്കെടക്ക് തറവാട്ട് ക്ക്‌ വിളിക്കും നോക്കി അവിടെ ലേറ്റ് ഇണ്ടാ നോക്കി ലേറ്റ്ന്റെ ന്റെ ഫിട്ജ് കറന്റാന്ന്ണ്ടെങ്കില് മിന്നല് അവിടെ കാണുമ്പോത്തിന് ഇബടെ ബ്രേക്കറ് താവുന്ന
താവു ആ അത് ഇണ്ട് അതിപ്പോ നമ്മള് മഴ ക്കെ ഇടി വെ വെട്ട്ണ്ട്ന്ന് ആ യുമ്പോത്തിന് ബ്രേക്കറ് താന്നിണ്ടാകും. ഇവിടെക്കെ അങ്ങനണ്ട് ആഹ്
ഇബ ഇബടെ പ്രത്യേകിച്ചാണ് ഞങ്ങളെ ഇബടെ എടുത്ത് ആർക്കൊന്നും അങ്ങനെ ഇല്ല ഇത് കാൺനേൻ
ആണ് ആ ആ പക്ഷെത് നല്ലതാണ് ഏഹ് ഞമ്മള് വെട്ടും ഇതാവുമ്പത്തെനേ അങ്ങനെ ഒരു ഇതാണ് ആഹ് ഫ്രിഡ്ജൊക്കെ അല്ല ഫ്രിഡ്ജ് ക്ക്‌ നമ്മള അങ്ങനെ ചെലപ്പോ ഇടിവെട്ടലിലൊക്കെ ഫ്രിഡ്ജൊക്കെ പോകോലോ അടി ച്ചുപോവോലോ ആഹ്‌ ഇൻവെർട്ടർക്കെ ഉണ്ടെങ്കില ഒക്ക ഓഫക്കിടാണ് എന്നോട് പറയെല് ഇൻവെർട്ടരൊക്കെ ഓഫ് ആക്കി ട്ടണിട്ടോ പിന്നെ ഫ്രി ഉച്ചക് ഓഫ് ആക്കി ഇട്ടാണ്ടിന്ന് പറയല ചെലപ്പോ ഞമ്മള് മാറ
ഇന്ന് വെച്ചിട്ടില്യ ഇന്നലെ പോയോ പോയി നോക്കി വെക്കാൻ വെക്കണം വിചാ ഇവിടെ വെയിച്ചത്തില്ല സമായെത്ത് കേൾക്കാണ്ട് പോണെന്ന് മുന്നേ
ആഹ് ആ അല്ലാഞ്ഞാല് എന്താന്നോ ഒണ്ടായ സുഖണെ ഞമ്മളി കരന്റൊക്കെ പോയാലും ഞമ്മളിങ്ങനെ തപ്പി നടക്കണ്ടല്ലേ എമർജൻസി ടോർച്ച് ഒന്നും തപ്പ പണ്ടല്ലോ ഇണ്ടായാ പിന്നെ നമ്മുക്ക് ഒന്നും അറി പേടിയില്ല നമ്മള ഒ ക്കണോലാവുമ്പോഴേ അതൊന്നുവില്ലഞ്ഞാ നടക്കൂല്ല ആഹ് ആഹ് ഇണ്ടായാ പിന്നെ അയിന് കുറച്ച് ഇതാ ഇതാവണ്ടേ സുഖാണ് ഞാൻപ്പ വെച്ചിട്ട് അഞ്ച് വർഷ് ആയി ഒരു വ പോവൂല ഇങ്ങനെ എടക്ക് അയിന്റെ വെള്ളക്കെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ എടക്കെടക്ക് അങ്ങനെ ശ്രദ്ധിച്ചാ മതി അത് കമ്പനി എന്താ ജീ ജി ജി അത് എന്തോരു കമ്മിയാണ് എന്തരു പേരാണ് എന്ത പ പേര് ബ് ശരിക്ക് അറിയില്ല കൊറെ ആയിക്കൂടിഓക്കെ ഞങ്ങെൾ ആ ആ കുലം ഇതാണ് വാങ്ങിയത്
ഉ ഉ എനിക്ക് വണം ഞാൻ കൊറേ ദിവസായ്ക്കുണു നാട്ട് ഇടലൊടത്തീട്ട് ഇങ്ങട്ട് എത്തീട്ടില്ല
പിന്നെ വിടെ കിട്ടിയതേനി ഞമ്മള് കുടിർക്കൽ അങ്ങനെ ഒരു തരൂലെ അങ്ങനെ ആ സം സമ്മാനായിട്ട് അങ്ങനെ കിട്ടിയതേരുന്നു പക്ഷെ കൊഴപ്പൊന്നുല്ല അഞ്ചു വർഷം ത്തെ വാറണ്ടിന്നാ പറഞ്ഞിരുന്നത്. പ്പ അഞ്ചു വർഷൊക്കെ കഴിഞ്ഞു പ്പോഴും അമ്മളിങ്ങനെ എടുക്കയിന്റെ വെള്ള ഒഴിച്ച് കൊടുക്കണത് അതൊക്കെ ങ്ങനെ ശ്ര ദ്ധി ച്ചോണ്ട്ന്നാ മതി. അത് കയ്യിണ്ടോന്നൊക്കെ ഇടക്കങ്ങനെ ചെക്ക് ചെയ്താ മതി.
ഇനിയിപ്പോ വെള്ളം ഒഴിച്ച് കൊടുക്കാത്തത്ണ്ട്ന്ന് പറഞ്ഞട്ട്
ഏ ണ്ടോ ന്നാ ഞ്ഞി പ്പോ എറങ്ങീണ്ടാവും ന്നാല് അങ്ങനത്തെ വേണെങ്കില്
ആ പക്ഷേ നാപ്പത്തട്
തന്നെ ആഹ്. ആഹ് അയിന് നല്ല വില ഉണ്ടാവല്ലേ
ആ നാല്പത്തെട്ട് അണ്ണത്തിെ
ഏഹ് ഏഹ് നാല്പത്തെട്ടിലേ ആഹ് ഇനി ഇരുപത്തഞ്ചോ അങ്ങനെ എത്രെയുള്ളു ഇയിന് അന്ന് വാങ്ങിയന്ന് ആഹ്.
ഇപ്പൊ മുപ്പത്രണ്ടാണ്.
അയിന് ന് അല്ലേ സാധാ അയിണ അല്ലേ ആഹ് ആഹ് ആഹ് ആഹ് വാങ്ങിട്ടപ്പ ആ അതിപ്പോ എല്ലാ സാധനത്തിലും വില കൂടിക്കണല്ലെ ഒരു അഞ്ഞൂറ് രൂപക്ക ആയിട്ട് എവിടക്ക് പോയാലും മാർക്കറ്റൊക്കെ പോയ എന്താ വാ നല്ലത്
ഒന്നും ഇല്ല അഞ്ഞ് ആ അഞ്ഞൂറ് ആ ഒന്നും കിട്ടാനില്ല ഞാൻ പൈസ ഇങ്ങട്ട് എടുത്ത്ങ്ങാണ്ട് ഇങ്ങട്ട് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കില് എടുത്ത പൈസ കഴും ഇന്നോട് ചോയിക്കും ന്നിട്ട് ഇജ്ജ് ആർക്കാ ഇജ്ജ് കൊടുത്തേ ഇപ്പൊ ഞാനൻ ആർക്ക കൊടുക്കാന
ആഹ
ഉം ഉം ക്കെ ഇന്നോട് പറിം ഇജ് ഏർക്കൊട്ത്തേ ഇജ് ആർക്കൊ ഞാൻ പറഞ് ഞാൻ ആർക്ക് കൊടുക്കാനാണ് സാനം മാണ്ട
ആർക്കും കൊടുക്കൊന്നും വാണ്ട ലെ തന്നെ ഇണ്ടാവൂല നമ്മളൊരു സൂപ്പർമാർക്കറ്റിലൊക്കെ പോയാല് രണ്ടായിരം മൂവായിരൊക്കെ കൊണ്ടുപോയാ എത്ര എളുപ്പാണ് അത് കയിയണതെന്നോ
പിന്നെ
ന്നാ സാധൻങ്ങളൊന്നും വാങ്ങീട്ടുണ്ടാവില്ല ഒറ്റക്ക് ഓല് ഒറ്റക്ക് ചെലവാ ഞാൻ എപ്പോഴും പറയലുണ്ട് എന്താ പൈസങ്ങനെ അയച്ചു തരുമ്പോ അത് എന്താ ക കാട്ടിയേനെ ചോ പക്ഷെ ഇത് എവിടൊക്കെ പോണത് അറിയണില്ലാല്ലേ പിന്നെ ഈ കല്യാണങ്ങള് പിന്നെ കുടിയർക്കല് പിന്നെ ആരെങ്കിലും പ്രസവ അങ്ങനൊക്കെന്നെ ഓരോ ഇതിനും ന നമ്മള് പൈസ അങ്ങനെയൊക്കെയാണല്ലോ പോണത് ചെലവിനെലേറെ അങ്ങനത്തൊക്കെയാണ് നേർച്ച പൈസ അങ്ങനെയൊക്കെയാണല്ലോ നമ്മളത് പോവാ ആഹ്
തീരെ തിന്ന് ണില്ലല്ലോ മൂപ്പം
ഒലെ നോക്കുമ്പോളാണ്
ക്കാനേ
ആ സ്കൂൾക്ക്ല്ലേ
കൊടക്കണ്ടരും ഉം കൊട്
ആഹ് ആഹ് ആ ഓരോ ഗഡുകളായിട്ടാണോ കൊടുക്കണത്
ജ്ജ്ങ്ങനെങ്കിലും പൈസ ഉണ്ട് എവിടെങ്കിലും അത് ഇതിന്ന് ശെരിയാക്കിപ്പത്തേക്കും
ആഹ് കുടുംബശ്രീലൊക്കെ ഒണ്ടോ
ആഹ് കുടുംബശ്രീലും ഉണ്ടായിരുന്നു ഇപ്പൊ പൈസ അടച്ചിട്ട് കൊറേ ദിവസം ആയിരിക്കാണ് നോമ്പിന്റെ മുന്ന
ആഹ ആഹ ഞാൻ പിന്നെ എന്ത ചെലതായല് കൂടട്ടോ എന്നിട്ട് പിന്നെ ഒരു ലോൺ എടുക്ക ലോൺ എടുക്കല്ലോ നമ്മള് സാധാ ലോണ് എന്നിട്ട് അത്ടുത്തിട്ട് ആ ക്യാഷ് പിന്നെ എന്തെങ്കിലും വാങ്ങിടും വീട്ടക്കൊക്കെ എന്തെങ്കിലും സാധനോ എന്തെങ്കിലൊക്കെവശ്യുള്ളള്ളത് വാങ്ങി എന്നിട്ട് പിന്നെ കിട്ട് ഇതിന്ന് ഇങ്ങനെ കുറ കുറേശെ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും കൊണ്ടാണ്ട് അങ്ങനെ അടച്ച് അതാങ് തീർക്കും അപ്പൊ ഓ പാ അങ്ങനെ സാധനങ്ങളൊക്കെ വീട്ടില് സാധനങ്ങളും ആവും പിന്നെ പൈസ അല്ലെ ഒന്നായി് നമ്മള് കൊടുക്ക്പോ നമ്മ അങ്ങനെ കൊടുക്കാണ്ടാവല്ലോ നമ്മ കയില് പായിക്കുമ്പോ നമ്മക്ക് ചിലവ യക്കുമ്പോ എങ്ങനെ ആയാലും ആ ഇന്ന് എടു നക്കാണ്ടാവില്ല അപ്പൊ ഇങ്ങനെ കുറേശേ കുറേശേ അടച്ചെടുത്താ മതി ഇതെല്ലാം കുടുംബശ്രീയില്
ഞാൻ പിന്നെ സാന അവരില്ലതെ ഞാൻ ഒന്നും ഉടുത്തിട്ടില്ല ഇതുവരെ
ഹഹ് ഹ
അവര്ള്ളപ്പോ തന്നെ എന്തെങ്കിലും ഉടുക്കാനാലാതെ അതെ
ആ ആ ആ ഞാൻ എന്തേലും എടുക്ക ആവശ്യത്തിനൊക്കെ അങ്ങനെ അല്ലെങ്കി പിന്നെ അങ്ങനെ ഒരുക്കി അങ്ങനെ കിട്ടുമ്പോ പൈസ ഇങ്ങനെ അവിടെ ബാങ്കിലൊക്കെ കൊണ്ടയിട്ട് കാണ്ട് അങ്ങനെ ഒരുക്കി വെക്കുന്നുട്ട് അപ്പോ എന്തെങ്കിലും അത്യാശ്യൊക്കെ വരുമ്പോക്കെ ആ പൈസ അങ്ങനെ എടുക്കും. പിന്നെ ഇവര് നാട്ടില് വരുമ്പോ ഫസ് ച്ചൊക്കെ വയസ്സുണ്ടാവും പിന്നെ കൊറച്ച് കയിഞ്ഞാ ഓല കയ്യില് ഒന്നും ണ്ടാവില്ലല്ലോ അവിടന്ന് ആഹ് അപ്പൊ ഇങ്ങനെക്കെണ്ടെങ്കില് ഇങ്ങനെയൊക്കെ ലോടെങ്കിലും ഉണ്ടായാ പിന്നെ അതിന്ല്ല പൈസയുണ്ടാവുലോ കയ്യില്
ഉം ആദ്യം മ്മള് പോവുമ്പ കാടാക്കിയോണ്ട് പോണത് കടം പോയി ന്നട്ട് പിന്നെ കൊറച്ച് പൈസ കൈക്കാക്കി ഇങ്ങട് വെരും ന്നിട്ട് ആഹ് ആഹ് ആഹ്